ഹലോ
ഉ ഉം
ഹലോ
ഹലോ
കേക്ക്ണ്‌ ആ കേക്കുന്ന്ണ്ട്
ആ റേഞ്ചിന്റെ പ്രശ്നണ്ട് തോന്ന്ണ്ട്ല്ലേ
റേഞ്ചിന്റെ ചെറിയ പ്രശ്നണ്ട്
ആ മഴയായിട്ടയിരിക്കു നല്ല മഴേ
ഉം മഴയെണോ അങ്ങട്ട്?
ആ ഇവിടെ നല്ല മഴണ്ട് അവിടെല്ലേ
ഇവിടെപ്പല്ല രാവിലെ തൊട്ടിട്ട് മഴന്ന് മഴ കൊണ്ട് കുടുങ്ങിന്നൊക്കെ പറയാം വെയിലാണ ങ്കി ഫുള്ള് വെയ്ല് പിന്നെ പൊള്ളിട്ട് പൊറത്തിക്ക്റങ്ങൂല്ലാ
അതാണ് നമ്മളെ പ്രശ്നം വെയിലാണെങ്കി വെയിലിനെ കുറ്റം പറയും മഴയാണെങ്കി മഴേനിം കുറ്റം പറയും ല്ലേ
പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ ര ഇപ്പൊ കൊറേ ആയിട്ട്പ്പൊര് മൂന്നാല് ദിവസംന്ന് പറയാ മഴ പെയ്തിട്ടില്ലേന്നു അന്ന് പൊറത്ത്ക്ക് എറങ്ങാ ആ അന്ന് പൊറത്തേക്ക് എറങ്ങാ വയ്യേന്നു എന്താ ചൂട് വെലിനറിയോ
കാലൊക്കെ പൊള്ള
ഞങ്ങള് സിറ്റ് ഔട്ടിൽക്ക് ആ അതാണ് എന്നാ ഒരു ദിവസം മഴ പെയ്താലോ കഴിഞ്ഞു ആ വെയിലൊക്കെ എങ്ങട്ട് പോയി ന്നറീല്ല തണ്‌ത്തിട്ട് പിന്നെ നിക്കാനും വേയ്യാ അങ്ങനത്തെ അവസ്
സത്യം ഏ വസ്ത്രോന്നും അതും ഒണങ്ങി കിട്ടൂല
ഓ അത് ബു ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ട്യാളെ യൂണിഫോമോക്കെ ഒന്നോണങ്ങി
ആ യൂണിഫോമ് അതന്നെ
ആ
അതിനൊക്കെയാണ് ഇപ്പൊ നല്ല കട്ട്യായ്ക്ക്ണ്‌ യൂണിഫോമിന്റെ
അവു ആണോന്നോ ഇവിടെ പിന്നെ ആൺകുട്ട്യാളായതൊണ്ടേ ട്രൗസറ് ഒണങ്ങി കിട്ടാനാ പാട്
ഞാൻ അടുപ്പ് കല്ലൊക്കെ കൊണ്ടേ വെച്ചോക്കും ഓണങ്ങാന്
ആ ഞാൻ പിന്നെ വാഷിംങ്‌ മെഷീന്ൽ പിഴിഞ്ഞെട്ക്ക്ണോണ്ട് പിന്നെ ഒന്ന് കാറ്റട്ടിച്ചാ മതി ഇന്നാതന്നെ ഒണങ്ങി കിട്ടൂില്ല കാറ്റ് വാണ്ടേ ഈ തണ്‌ത്ത കാറ്റല്ലേ
ഇവടെ പിന്നെ വാഷിംഗ് മെഷീന്ല്ലടീ ഇവടെ ഇമ്മക്ക് ഇഷ്ട്ടല്ല അയലൊക്കെപാടെ ഇട്ടാണ്ട് ദാക്കും പറഞ്ഞാണ്ട് അത് വാങ്ങായ്ക്കൂല
മാങ്ങാനയക്കാത്തോണ്ടല്ല പ്രശ്നം
ഉം അത് വാങ്ങണ്ടാറിം അത് കിട്ടിയാ പിന്നെ എല്ലാം കൂടി ഒന്ന്ലിട്ടെന്നേണ്ടാക്കും ഒക്കെ പറഞ്ഞാണ്ട്
പക്ഷെ എന്തോ വെച്ചാല് അയിന്റെ ഇത് നമ്മുക്ക് അറീല്ല ഒന്ന് വയ്യാതെ ആവുമ്പളാണ് അയ് അറിയ
പറയാണ്ടോ ഇപ്പൊന്നും വാണ്ട ഈ മൻസസാകുമ്പോതന്നെ ആവു
ആ
ഭയങ്കര പേ വേദ നിം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അന്നൊന്നും അലക്കാനൊന്നും കയ്യൂലല്ലോ അപ്പത്ത പിറ്റേ ദിവസത്തിന് എത്രങ്ങാനുണ്ടാ വുന്നു
എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാ അതൊക്കെണ്ടെങ്കി സൗകര്യം തന്നെ എപ്പള് നമ്മളായി ഉപയോഗിക്കണില്ലെങ്കിലും ഒന്നു വയ്യാതാവ്ണ സമയത്ത്
ഞാന് എപ്പളും പറിം ഇക്കാനോട് വാണ്ടാത്തവര് അയില് അലക്കണ്ട വാണ്ടിയോല്ക്ക് അലക്കലോ വേണ്ടത്തോൽ കല്ല്മ്മേ അലക്കിക്കൊട്ടെ എപ്പഴും എടുക്കൂല അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെല്ലേ എടുക്കുള്ളൂ
പിന്നെ എന്താ
ഉം അപ്പൊ പറയാം നമ്മക്ക് ഇ പുതിയ വ ഞമ്മുക്ക് പുതിയ വീടൊക്കെ ത്തി് വാങ്ങടുക്ക് വാങ്ങക്കല്ല ഇണ്ടാവൂല ആറി ആഹ ഇപ്പൊ തറവാട്ടില്ല പിന്നെ
സല്ല പുതിയ വീട് വെക്കുമ്പോ നമുക്ക് നല്ലതും മരിക്കാം
ആഹ് അതന്ന അതൊണ്ട്ൊപ്പൊ ഈ യൂണിഫോമ ഒക്ക ഉണങ്ങ ാന പോട് അതൊക്കെ ഇങ്ങനെ മറ്റേ പത്തിരി മറച്ചിടും പോലെ തിരിച്ചും മറച്ചു ഉം
ആ വാഷിംഗ മെഷീനിലാവകുമ്പോ പിന്നെ അത്രക്ക ഇല്ല പിന്നെ ഒന്ന് കാറ്റ് തട്ടിയാൽ മതി
ആഹ അല്ലെ ഫാനന്റെ ചോട്ടിലിട്ടാലൊക്കെ മതിയാവും ആഹ ഉം ഉം അതാണ് അല്ലെങ്കിൽ പിന്നെ ഫാന്റെ ചുവട്ടിലി ഇട്ടാലോ അതന്നെ
അല്ലാ വാഷിംഗ് മെഷീനിൽ ഇപ്പ ഇഴിഞ്ഞിട്ട്ന്നെ ഇത്െന്താന്നോയി കോളറിന്റെ ആെ ഭയങ്കര കട്ടില്ല കുട്ടികള ഒരു ടീഷർട്ട് ഇത അതന്നെ ഉണങ്ങി കിട്ടൂല ആ ഭാഗം മാത്ര ത്രണയും
ഏ അയ് ശരി ഇത് ഞാൻ മറ്റേ പത്തിരി മറിച്ചിടും പോലെ തിരിച്ചും മറിചും ചൂടണ്ട ഓളെ മീഡിയൊക്കെ ണക്കാ മീഡിയൊക്കെണെങ്കിൽ നല്ല കട്ടിണ്ട് ചെയ്യുന്നത്
ഉ ഉ അടുപ്പിന്റെ ടുത്ത് ആകുമ്പോ അപ്പൊ അടുപ്പിച്ചൂടെട്ടിയാവുലെ
ആ അങ്ങനെ
ഉം ഉം
നലൊരു ബുധനാഴ്ച മാത്രല്ലേ എന്താ പറയാ കാളർ ഡ്രസ്സൊള്ളു
ആഹ തുണിയൊക്കെ എല്ലാർ തും അലക്കേണ്ടി വരൂല്ലേ
ആഹ് എല്ലാർതും അലക്കല് അത് അതല്ലേ പറഞ്ഞത് മഴയൊക്കെ പെയ്യുമ്പോ ള
അതാണ് ന്യ ഒരു വീട്ടിൽ തെള കൊറെേ ആൾക്ക ക്കാരല്ലാകുമ്പോ എത്രങ്ങാനും തണിുണ്ട് അവർക്കൊന്ന് അലക്കി പിടിച്ച് കുടുംബത്തേനന് ഒരു ദിവസം കൈഞ്ഞിട്ടി
ഇത് ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കെണ് ഇറങ്ങണോ ഇറങ്ങണ്ടേ വിചാരിച്ചേഷ ഇറങ്ങ അതൊക്കെല്ല ഇറങ്ങൊലൊക്കെ നിവർത്തി ത്തില്ലല്ലോ ഇറങ്ങാതന്നിട്ട് അതിന്റെ ഇരട്ടി നാളെക്കൊക്ക് ഇണ്ടാവുംല്ലാതെ
അതാണ് അതാണ് ഒരു ദിവസം മടി പിടിച്ചാ പിന്നെ നമ്മ കെറ്റിയാപ്പൊന്തുൂല്ല
അതേടി അല്ലെങ്ക പിന്നെ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ കണ്ട തട്ടിയ നടക്കൂലല്ലോ
ആഹ
മൻസസ് സാകുമ്പോളാണ് കുടുങ്ങല് എനിക്ക് ഫസ്റ്റത്തെ രണ്ടീസം നല്ല വേദനായിക്കാരം
ആഹ ആണ്ലെ ക്കിന്ന അങ്ങൻത്തെ പ്രശ്നല്ലട്ടോ ഇക്ക്യാ വണത് അറിയ പോലൂല്ല
ഉം അല്ല എല്ലാരും നക്കട്ടെ അത് എല്ലാരും നിക്കട്ടെ അത് അതിനര്ന്നാല് പ്രസവത്തിന്റെ അതേ വേദന എനിക്കൊപ്പം ഉണ്ടാവല് ഞാൻ പറയാ എനി പ്രസവവേദന ഒന്നും വല്ല്യ ഇതായിട്ട് തോന്നലന്നല്ല കാരണം എനക്ക്തേ വേദന നിന്ന ഉണ്ടാവും അല്ല മാസു ഇട അത് ആവാനടുക്കുംന്തോറും
പക്ഷെ ചെല മാസം ചെലത് ട്ടോ എനചേല സമയ ചെ ചെല പ്രാവശ്യാവുമ്പോ ണ്ടാവലുണ്ട് അത് സഹിക്കാൻ കയൂല സത്യം തന്നെ പക്ഷെ ഞാൻ പറയെ എന്നും ഇല്ലാത്തത് ഭാഗ്യം ഓരോരുത്തരത് ഞാൻണന്റെ വീട്ടിന്റെ അടു
ഇത് എന്താ പറയാ അവന അത്ന്ന്റ സൂചനകള്ങ്ങനെ ണ്ടാവും ഒരു മൂനാലിയിസം പി കടച്ചിലും വലുകളൊക്കെന്ന് തുടങ്ങും അപ്പൊ തന്നെ പേട്യ
ആലോയിച്ചുവരേണ്
ആഹ് പറയണ്ട് ഒരു മൂന്നാലിസം മുന്നെന്നെങ്ങനെ തുടങ്ങുംവേദനെ ന്നിട്ട് പിന്നെ ആവണീന്റെ മുന്ന വേദന ആയി കഴിഞ്ഞ പിന്നേം വേദന
അയി
അ സാലിച്ചുടാ ആ ഒന്നാമത്തെ രണ്ടാമത്തെ സാക്കെ നല്ല വേദന ആക്കാരം
ആ
ഉം മര് ന്നൊക്കെ കുറേ വാങ്ങത് കഴിച്ചോക്കി നിട്ട് മാറ്റൊന്നുല്ല ചിലരൊക്കെപറയും പ്രസവം കഴിഞ്ഞാൽ മാറുന്നൊക്കെ എനിക്കങ്ങനെും മാറിയില്ല രണ്ട് പ്രസവം കഴിഞ്ഞിട്ട്
ഉ ഇനിയിപ്പോ എന്താ മാറണന്നോ
അതെന്നെ ഞാൻ മരണവരെ ഉണ്ടാവ,,,,,
അങ്ങനെ ആകുമ്പോ വിചാരിക്കും പ്രായായി കിട്ടിയെങ്കിൽ ഇത് നിക്കൂല
ആഹ് അതന്നെ അതേ ഇന്റെ ഒരു ചെങ്ങായിച്ചിക്ക്അതേമാതിരി ഓൾ ക് ഫസ്ററിത്തെപ്രസവത്തി തന്നെ മാറി.
മാറിന്നോ.
ആഹ വേദന ആദ്യൊക്കെ ഇണ്ടായിന്നു ഓർക് കല്യാണം കഴിഞ്ഞട തന്നെ. അവളുംങ്ങെ പറയുംനിനക്ക്പ്പ നല്ല മാറ്റമണ്ട് വേദനക് പ്രസംവം കഴിഞ്ഞോട് കൂടിട്ട് ഓളത് പൂർണ്ണമായിട്ട് മാറി. പ്പോൾറിയാം ആയാലും അറിയില്ല. ബസ്സിലൊക്കെ അങ്ങനെ ഇത് കാണുമ്പോളേ അറിയുള്ളൂ പറി.
ആഹ വേധന പ്രശ്നഅല്ല പക്ഷെ വേദന ഉള്ളൂ കാട്ടണത് കണ്ടിട്ടുണ്ട് എന്താ വെച്ചാ തലേണ. ഇ വയർമ വെച്ചിട്ടുണ്ട് ചുരുണ്ട് കൂടി അടക്കും.
ഞാന് അങ്ങനെ കാണിക്കല് റബേ എന്റെ മോക്ക്ന്നെ എന്റെ മോള് എൽ കെ ജി ലാ. ക്കനെ മനസ്സിലാവകനിക്ക് വയറുവേദന ആയാലേ ഇമ്മച്ചിക്കന്ത വയർവേദന. വെക്കും കാട്ടികൂട്ടിൽ കാണുമ്പോ തന്നെ വേഗം മനസ്സിലാവും.
ഉം
എന്നിട്ട് ചൂടുവെള്ളമൊക്കെ കൊടുന്നുതരുംപാവാണ്.
പ്പ
ആഹ ചൂടുവെള്ളക്കെ എടുത്ത് കൊടുന്നുതരും ഇത് കുടിച്ചോക്കി മ്മച്ചേ.
ഹ ഹ വീട്ടുള്ളരൊക്കെ ഉറങ്ങിയോ.
ആഹ് എല്ലാരും നേരത്തെ കടന്നിരന്ന്. നല്ല മഴയും പിന്നെ കറണ്ടിനാണെങ്കിൽ ഇടക് ഇങ്ങനെ ഒരു കളിയുണ്ട്. ഇൻവേർട്ടർ എപ്പള കൂക്കുകന്നൊന്നും അറിയില്ല ഫാനൊക്കെ ഇട് ചിക്ണ്.
അല്ലേ എവിടെ പകൽ സമയാണ് കറന്റ് ഉണ്ടാവേല്ല. ഇ. മഴ തുടങ്ങിയ അവിടന്ന് ഇങ്ങോട്ട് ഫോണൊക്കെ രാത്രി കുത്തി വെച്ച് ചാർജ് ആക്കും. ഫോണില്ലാതെ. പകല് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ കഴൂല.. നല്ല മഴന്ന് ചോദിച്ചാല് പകലായ കാര്. എന്റൊര് ഇണ്ട ഇറങ്ങു ലൈനി നക്കാൻ വേണ്ടിയണ്ട്.
ആഹ അങ്ങനെഅത് ശരി
നട്ട് ആ നട്ട് ആ അതന്നെ വരിയാ പോവാ വരിയാ പോവ അല്ലെങ്കി ഇണ്ടാവൂല
അ ശരി വെള്ളമൊക്കെ നേരത്തെ അടിച്വെച്ചാണ്ടി അങ്ങനത്തെൊക്കെ കുടുങ്ങും വെള്ളമൊക്കെ കിഞ്ഞാല്ഒന്നും ക
ഇന്നൊന്ന് പെട്ടു ഇന്നൊന്ന് പെട്ടു രാവിലെ എണീട്ട് അടുക്കളയിൽപാത്ര ചായ കുടി കഴിഞ് പാത്രം കഴുകി കഴിഞ്ഞു വെള്ളഅട്ട്നിന്നു ചോറ് വക്കാൻ വെള്ളല്ല പിന്നെ കിണർ പോയി മുക്കി ഉണ്ടാക്കി പിന്നെ കിണറ്റിൽ പോയി മുക്കി ഉണ്ടാക്കി ശരിയാക്കി
ഞാനൻങ്ങനെ ഒരു ദിവസം പെട്ടീനി പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് കിണറ്ല്ല ഞങ്ങക്ക് നാലഞ്ച് വീട് അപ്പുറത്ത കിണറ്
അവിടന്ന് ങ്ങ്ട്ട് മൊ
പക്ഷെ ഞങ്ങള് മോട്ടോർ ഓൽ തന്നെയാണ് ആ മോട്ടോർ ഓയിൽ തന്നെയാണ് അത് പടെ എളാപ്പാക് മൂത്താ പരങ്ങൾ ഞങ്ങൾ പരകൾഎല്ലാര പെരകളും എടുതാണള എളാപ്പയും മൂത്താപ്പയുംഅങ്ങനെയാണ് അപ്പൊ ഒറ്റ പരേ കേറുള്ളൂഎല്ലാരെ ട്ടർ ആയില
ആഹ
വെള്ളം കഴിഞ്ഞ പിന്നെ ല്ലെ അവിടെ പോയി മുക്കണ്ടേ വറ്റില്ല കറണ്ട് പോയാലൊക്കെ ചെയ്താലേ വെള്ളം കഴിഞ്ഞാല് അവിടെ പോയി മു കിട്കൊണ്ടരണം
ഓ ഓ
പിന്നെ ഇക്കാക്കടുന്നെങ്കിലും ജനറേറ്റർൊക്കെ സംഘടിപ്പിച്ച് ആഹ അങ്ങനെ കൊണ്ട്ന്നടക്കും
സമാധാനം മൻസ് സമയത്തൊക്കെ കയ്യണച്ചെങ്കി പെട്ടിലേ
ആ പെട്ട് പറയണ്ടോ ഓ ഹ് ഹ്
ന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആയിക്കോട്ടെന്നാല്
ആ ആയ്കോട്ടെ
ആ